ഹലോ കേൾക്കാവോ.
ആഹ് കേൾക്കാം.
ആഹ് എന്തോ എടുക്കുന്ന് ആഹാരൊക്കെ കഴിച്ചോ?
ആഹ് ഞാാനിവിടെ വെറുതെ ഇരിക്കയായിരുന്നു.
അതെയോ ഞാനിവിടെ ഇങ്ങനെ വെറുതെ കുറച്ചു നേരംമായിട്ട്. കോളേജിലൊക്കെ പോയിട്ട് വന്നിട്ട് ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കയായിരുന്നു.
ആഹ് ഫോണൊക്കെ ആ്ഹ് ഞാനും ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
ആഹ് ആഹ് പിന്നെ എന്തൊണ്ട് വിശേഷം കോളേജിലൊക്കെ സുഗായിട്ട് പോന്നോ ക്ലാസ്സൊക്കെ?
ആഹ് ക്ലാസ്സൊക്കെ നല്ല രീതിൽ പോകുന്നു.
ഓ അതെയോ ആഹ് ആഹ് ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാരുന്നു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല.
ആഹ് അത് ഞാനും ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കുവാരുന്നു. സമയം പോവാൻ വേണ്ടിട്ട്
ഓഹ് ഓഹ് ഞാനും അതൊക്കെ തന്നെ ഇപ്പ എല്ലാരും ഫോണ് ഉപയോഗം ആണല്ലോ പ്രധാനവായിട്ടും.
ഉം തീർച്ചയായും എല്ലാരും ഫോണില്ലല്ലേ ഇപ്പോ ഫോണില്ലാതൊരു നിമി ഷം പോലും എല്ലാർക്കും എന്താ ഫുഡ്ഡില്ലെങ്കിലും നമ്മള് എങ്ങനെയെങ്കിലൊക്കെ നിക്കും. ഫോണില്ലാതെ ആർക്കും ഒക്കത്തില്ലല്ലോ.
അതെ അതെ ഒരു വീട്ടില് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫോൺ കാണും. ഒരു വീട്ടിലും ഇല്ലാന്ന് തോൻന്ന് ഫോണില്ലാത്തവര്.
ആഹ് എല്ലായെടത്തും ഇപ്പോ കുഞ്ഞു കുട്ടികൾ മുതലും പ്രായമായ ആൾക്കാര് വരെ എല്ലാർക്കും ആഹ് ഫോണില്ലേ തീർച്ചയായും ഫോണോണ്ട്.
അതെ അതെ നമ്മടെ മൊബൈൽ ഫോണെന്ന് എന്ന് പറഞ്ഞാ ഭയങ്കരധികം അമിത ഉപയോഗത്തെക്കുറിച്ച് അല്ലെങ്കി മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗ ത്തെ കുറിച്ച് നമ്മളും ഓരോരുത്തരും ബോധവാൻമ്മാരായിരിക്കണം അതുപോലെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതല് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയങ്ങളിൽ ഒന്നാണ് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം അല്ലേ?
തീർച്ചേയായും ഇന്നത്തെ കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം ആണ്
അതെ അതെ അതുവല്ല ഉം പിന്നെ ഇട് പറയാണെന്നുണ്ടേ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം എന്ന് പറഞ്ഞ എന്താണ് അന്നന്ന് വെച്ചക്കഴിഞ്ഞാ എന്താണെന്ന് ഒരുവിധം ഒരു വ്യക് എന്താ ഒരു വിധം ആരും മനസിലാക്കുന്നില്ല അപ്പ അതിനെപ്പറ്റി എന്താ പറയാ ഒള്ളത് എന്ന് വെച്ചാ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം എന്ന് ച്ചാ എന്താലെ ഒന്ന്
ആവശ്യത്തിന് അപ്രം മണി ക്കുറോടോളം മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്നത് ഏഹ് ഉപയോഗിക്കുന്നതാണ് മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം അത് പഠന ത്തിനോ ജോലിക്കോ വേണ്ടി അല്ലാതെ വിനോദത്തിനും സോഷ്യൽ മീഡിയക്കും അമിതമായി ഉപയോഗിക്കുന്നതും ഇതില് ഉൾപ്പെടും
അതെ അതെ തീർച്ചയായിട്ടും അമിത ഉപയോഗം എന്ന് പറയുമ്പം ഇന്നത്തെ കാലത്ത് ഇപ്പ നമുക്ക് ഒരുവിധം എല്ലാ വ്യക്തികളും ഒര് എന്താ എന്ത് ജോലിലും മുഴുകിയാലും കൊറ ച്ച് സമയം കഴിയുമ്പോത്തേക്ക് മൊബൈൽ ഫോണെടുത്തു നോക്കും ഒന്നും വേണ്ട നമ്മള് പഠിക്കാ ഇരുന്നാ ഒരു ഉദാഹരണം പറയാന് നമ്മള് ആദ്യത്തെ ഒരു അര മണിക്കൂർ പഠിക്കും അത് കഴിയുമ്പോ ഫോണിൽ പെട്ടെന്ന് നോ ട്ടിഫിക്കേഷൻ വെക്കുമ്പോ നമ്മളോ
ഉം തീർച്ചയായും തീർച്ചയായും എന്താ ഇപ്പ ഫോൺ അടുത്ത് വെ ച്ചിട്ട് നമ്മള് പഠിക്കാൻ ഇരിയ്ക്കന്നെങ്കിൽ ആഹ് ഒന്ന് സമയം നോക്കിയേക്കാം എന്ന് വിചാരിക്കുമ്പോ തന്നെ ആഹ് എന്നാ പിന്നെ നമുക്ക് ഒന്ന് ഫോണിൽ കൊറച്ച് നേരം നോ ക്കിട്ട് ബാക്കി പഠിക്കാം എന്നുള്ള രീതിയിലാണ് മിക്ക ആൾക്കാരും
അതെ അതെ നമ്മള് ആഹ് ഒരു റ്റ ഒരു എന്താ ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മള് പെട്ടെന്ന് വേതിചലിക്കും ഉം
ഒരു സ്ഥലത്തിപ്പോ എന്താ പറയാ ഒരു സ്ഥലത്തി ഇപ്പോ അധികം നേരം നമക്ക് ഇരിക്കാൻ ഒക്ക് ഇല്ലല്ലോ എങ്ങനാെന്ന് വെച്ചാ ഇരിക്കുന്നേ പഷേ ഫോണ് ഒണ്ടങ്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഒര് ഒറ്റ ഇരിപ്പ് കഴിക്കാനും കിട്ടില്ലെങ്കിലും കൊഴ പ്പവില്ല അങ്ങനെ തന്നെ ഇരുന്നോളും
അതെ അതെ സത്യവാണ് അത് വളരെ തീർച്ചപ്പെട്ട ഒരു കാര്യം ആണ് അത് എനിക്ക് തോന്ന് ഞാനും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നു എന്ന് വെച്ചാ എവിടേലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ ഭയങ്കര മടിയാണ് പക്ഷേ മൊബൈൽ ഫോൺ ഒണ്ട്ന്ന്ണ്ടേ അവടെ റീൽസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സജ് അയച്ചോ അങ്ങനെ അങ്ങ് ഇരിക്കും
ആഹ് തീർച്ചയായും പണ്ടത്തെ കാലത്തന്ന് വെച്ചക്കഴിഞ്ഞാ ഇപ്പോ ഒരു കല്യാണ വീട്ടിലായാലും എന്താ പറയാ ബന്ധുക്കളെല്ലാം കൂടെ അപ്പോ നമ്മള് നോക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധു മക്കള് വന്നിട്ടോണ്ടോ കുട്ടികളായാലും കളി ക്കനായാലും പഷേ ഇപ്പോ ബന്ധുക്കളും കൂട്ടുകാരും ആരും വേണൊന്നില്ല ഫോൺ കി ട്ടിയാ മതി കല്യാണ വീ ട്ടിലോ എവിടെ ഏത് എന്താ വിശേഷ ചടങ്ങുകൾക്ക് പോയാലും ഫോണ് കിട്ടിയാ നമ്മൾ അവിടെ തന്നെ ഇരുന്നോളും
അതെ അതെ അതുവല്ല ഈ ഇപ്പൊ നമ്മള് പറഞ്ഞ അമിതമായിട്ട് സോ എന്താ മൊബൈൽ ഫോൺ ഉപയോഗം എന്താന്ന് പറഞ്ഞു അത് തനക്ക് തന്നെ ഇത് ആരേ ഒക്കെ ആണ് കൂടുതലായി ബാധിക്കുന്ന തെന്ന് പറയാൻ പറ്റുമൊ എന്ന് വെച്ചാ നമ്മുടെ സമൂഹത്തില്. താങ്കൾ കാണാൻ കഴിയുന്നത് ഇത് ആരൊക്കെയാണ് ബാധിക്കുന്നതന്ന് പറയാൻ പറ്റുവോ
പ്രധാനമായും വിദ്യാർത്ഥികളെയും യുവാക്കളെയും കുട്ടികളെയുമാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് എന്നാൽ ഇന്ന് എല്ലാം പ്രായക്കാരിലും ഈ പ്രശ്നം ക കണ്ടു വരുന്നുണ്ട്
അതെ തീർച്ചയായിട്ടും ആ തു എനിക്ക് തോന്നുന്നു കുട്ടികളിൽ നിന്ന് തുടങ്ങി ഇപ്പൊ മുതിർന്ന വരിലും എത്തി കഴിഞ്ഞ് ഇരിന്നു കാരണം മിക്ക മുതിർന്നവരും എവിടെയങ്കും പോുമ്പോ പണ്ടൊക്കെ അത്രയും മൊബൈൽ ഉപയോഗം കണ്ടിട്ടില്ല ഇപ്പ എല്ലാവരും പ്രായഭേദമന്യ എല്ലാവാരും ഉപയോഗിക്കുന്നത് ആയിട്ടാണ് കാണാൻ കഴിഞ്ഞ് ഇരിക്കുന്നത്
അതെ സോഷ്യൽ മീഡിയ ഓൺലൈൻ ഗെയിമുകളും സിനിമകളും വീഡിയോകളും കാണാൻ എന്താ പറയയാ ഓൺലൈൻ ഷോപ്പിക്കിനും ചാറ്റിങ്ങിനും എന്നിവ കൂടുതലായിട്ടും നമ്മള് ഫോണിലല്ലേ എ എല്ലാ കാര്യം ഇപ്പ എന്താ ഇപ്പൊ ഉദാഹരണത്തിന് കറണ്ട് ബില്ല് അടക്കാനായാലും ഇപ്പൊ നമ്മളിപ്പോ മുമ്പൊക്കെന്ന് വെച്ചാ അവടെ തന്നെ പോണോയിരുന്നു ഇപ്പോ അതിന്റെ ആവശ്യം ഇല്ലല്ലോ ഫോണിൽ തന്നെ എല്ലാം ഫോണിൽ തന്നെ ഉണ്ട് എന്താ പറയ വെര എന്നനമ്മുടെ വെരലിൻ്റെ തുമ്പത്തുണ്ട് എന്ന് എന്ന് തന്നെ പറയാം
തീർച്ചയായിട്ടും ഓ ന്നാ എനിക്ക് തോന്നുന്നു മൊബൈല് ഇങ്ങനെ ഷോപ്പിങ്ങിനും ചാറ്റിങ്ങിനും എന്നിവയുള്ള കാരണം പ്രധാന കാരണങ്ങൾ അതുപോലെ തന്നെ ബോറടിക്കുമ്പോൾ പലരും മൊബൈലിനെ ആശ്രയിക്കാറുണ്ട് അങ്ങനേക്ക്യ തോന്നുന്നു ഇതുവരെ ത് അതുപോലെ തന്നെ നമുക്ക് പറയയാണെങ്കിൽ വിദ്യ അതെ അതെ വിദ്യാർ ത്ഥികളുടെ പഠത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു ന്ന് പറയാൻ കഴിയുമോ
പഠനത്തില് ശ്രദ്ധ കുറയും നല്ല രീതിക്ക് എന്താ ഇപ്പൊ പറയാ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം സമയം നോക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാ പഠനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ കുറയും എന്താ പറയാ പാഠങ്ങള് സമയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല പരീക്ഷ തയ്യാറെടുക്ക വെടിപ്പിലും എന്താ പറയാ പ്രതികൂലമായ സാതീനം ഉണ്ടാകുന്നു ഏ അതുപോലെന്നെ മാർക്ക് കുറയുന്നു ഇതെല്ലാം ഒരു കാരണമാണ്
അതെ അതെ തീർച്ചയായും ഓരോ ഘട്ടത്തിലായിട്ട് ഓരോ പ്രശ്നങ്ങളാന്ന് തോന്നുന്നു അല്ലേ
അതെ അതെ തീർച്ചയായിട്ടും ഓരോരോ പ്രശ്നങ്ങൾ ഇപ്പ തന്നെ ഫോണിൽ തന്നെ നോക്കിയിരുന്ന് കഴിഞ്ഞാ നമുക്ക് ത പല പല പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുന്നത് ന്നെ
അതെ അതെ അതുപോൽതന്നെ ആരോഗ്യത്തെ ഇത് എങ്ങനെ ബാധിക്കും ന്ന് പറയാൻ പ റ്റൊ കാരണം മൊബൈൽ ഫോണിന്റെ ഉപയോഗം
തുപോലെ അതെ തീർച്ചയായിട്ടും ഇത് നല്ല പോലെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ഇപ്പെന്താ പറയ ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ണിന് ക്ഷീണം തലവേദന കഴുത്ത് വേദന ഉറക്കക്കുറവ് പിന്നെന്താ മാനസിക സമ്മർ ദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ശരീരത്തിനാവശ്യമായ വ്യായാമം കിട്ടുന്നില്ലല്ലോ നമ്മളിപ്പോ ഫോൺ വെച്ചിട്ട് അങ്ങനെ തന്നെ നോക്കിയിരിക്കുവല്ലേ ഇപ്പൊ ഒരുപ്പോ എന്താ ജോലികളോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ
അതെ അതെ ശരിയാണ് ഒരിടത്തന്നെ ഇ ഉറപ്പിച്ചിരിക്കുവാണ്
ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മളിപ്പോ എന്താ എന്താ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴുത്ത് വേദനിച്ചാലും നമ്മള് ഫോണിൽ നിന്ന് മാറില്ല
അതെ അതെ അതുപോലെന്നെ ഇതിപ്പം നമ്മളീ പറഞ്ഞ ആരോഗ്യത്തെ ബാധിക്കുന്നു സമൂഹത്തെ ബാധിക്കുന്നു അതുപോലെ തന്നെ മാനസികാരോഗ്യത്തെ ഇത് ബാധിക്കും അല്ലെ അതിനെപ്പറ്റി എന്ത അഭിപ്രായം എന്ന് പറ
തീർച്ചയായിട്ടും മാനസികാരോഗ്യത്തെ ബാധിക്കും ച്ചാ എന്താ അമിതമായ മൊബൈൽ ഉപയോഗം ഏകാന്തത എന്താ പറയാ ഉത്കണ്ഠ വിഷാദം ദേഷ്യം എന്നിവ വർദ്ധിപ്പിക്കാനിടയാകും സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങളും മാനസിക സമ്പർദ ത്തിനും കാരണമാകുന്നുത്
അതെ അതെ ശരിയാണ് മാനസികവും ശാരീരികവും സാമൂഹികമായ പല പല പ്രശ്നങ്ങക്കെ ഈ മൊബൈൽ ഫോൺ കുട്ടികളെയും മുതിർന്നവരെ എത്തിച്ചുകൊണ്ടിരിക്യാണ് അതുപോലെ തന്നെ ഇപ്പപറയയാണെന്നുണ്ടെങ്കില് നമ്മള് ഈ മൊബൈൽ ഫോന്റെ വന്നതോടുകൂടി തന്നെ കുടുംബന്ധങ്ങളിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകോ എന്നുള്ള ചോദ്യം നമ്മൾ എവിടെയും ചോദിക്കേണ്ട ഒരു കാര്യാണ് ഏ നമ്മുടെ
തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും അതെ തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും ഏ കുടുംബങ്ങളുമായി സംസാരിക്കുന്ന സമയം കുറയുന്നു എല്ലാവരും ഒരുമി ഒരുമിച്ചിരുന്നാലും ഓരോര് ത്തരും സ്വന്തം മൊബൈൽ മുമ്പൊക്കെന്ന് വെച്ച കഴിഞ് ഇപ്പൊ കരണ്ട് പോയാ തന്നെ നമ്മൾ അതിന്റെ വെട്ടത്തിരുന്ന് ഇപ്പോ ഒന്നെങ്കി വല്ല ബാലരമ അങ്ങനെയുള്ള എന്തെങ്കിലും വായിക്ക അല്ലെങ്കി കൊറേ കഥകള് പറഞ്ഞിരിക്കും അങ്ങനെക്കെയല്ലേ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കരണ്ട് പോയാലും ഇല്ലെ ഇതെല്ലാം നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ അങ്ങനെ ലയിച്ചിരിക്കല അപ്പൊ ആ ആരുമായിട്ട് ഇപ്പോ ഒരു റൂമില് അവര് തന്നെ അവർട മൊബൈലുമായിട്ടല്ലേ ഇരിക്കുന്നത് പൊറത്തോട്ടൊള്ള കാര്യങ്ങളു ഒന്ന് എ ഇപ്പൊ ഭക്ഷണം കഴിക്ക്യാനായാലും ഏഹ് കുളിക്കാനായാലും അങ്ങനുള്ള കാര്യങ്ങൾക്ക് മാത്രവല്ലേ എറങ്ങുന്നുള്ളൂ ഫോണും നമ്മളുമായിട്ട് ട്ട് മാത്രവല്ലേ ഒരു കാ ഇത് എന്താ ഒരു ബന്ധം വരുന്നൊള്ളൂ
അതെ അതെ തീർച്ചയായും അതുപോലെ അന്നെ ഇപ്പം നമ്മള് മൊബൈൽ ഫോണിൻ്റിത്രേം കാര്യങ്ങളൊക്കെ പറഞ്ഞിതിസ് നമ്മളിപ്പൊരുവിധെല്ലാ വീടുകളിലും കാണുന്നൊരു കാര്യാണ് ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നല്കുന്നത് നല്ലതാണോന്നൊരു ചോദ്യം അത് ചെ ശെദ് സത് സത്യം പറഞ്ഞാ അത് നല്ലതല്ലാന്നാണെൻ്റെ അഭിപ്രായം
ആഹ് തീർച്ചയായിട്ടും ആവശ്യമായ സാഹചര്യങ്ങളില് മാത്രം കൊടുക്ക എന്ന്വെച്ചാ ഇപ്പ് ഇപ്പഴത്തെ ഒരു കാ ത് എന്താ കാലഘട്ടത്തിന്ന് വെച്ച് കഴിഞ്ഞ ഇപ്പോ എന്താ പറയാ ഉം വിദ്യാലയങ്ങളി പോയൊള്ള പഠനം മാത്രവല്ല നടക്ക്ന്നത് നമ്മുക് ക്കോൺലൈൻ എ എന്ന് പറഞ്ഞൊരു ഇതും ഇപ്പ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരാവശ്യ സാഹചര്യങ്ങളി മാത്രം ഫോണ് നൽകുന്നതായിരിക്കും നല്ലത് ചെറിയ കുട്ടികൾക്ക് കൂടുതൽ സമയം മൊബൈലുപയോഗിച്ചാലവരുടെ പഠനത്തെയും കാഴ്ചശക്തിയെയും സാമൂഹി ഇടപെടലുകളെയത് ബാധിക്കുന്നിപ്പൊ കുഞ്ഞു കുട്ടികളായാ തന്നെ ഇപ്പോ എന്താ പറയാ നമുക്കെന്തെങ്കിലു ഒരു അ കാർട്ടൂൺ സംബന്ധമായ എന്തെങ്കിലും കാണിച്ചാ തന്നെ അവര് ഭക്ഷണം വരെ കഴിക്കുകയുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് വന്ന് മുമ്പൊക്കേന്ന് വെച്ച് കഴിഞ്ഞാ കാക്ക പൂച്ച അങ്ങനെയൊള്ള ഇതിനെയൊക്കെയല്ലേ കാണിച്ചല്ലേ ഭക്ഷണങ്ങള് വരെ കൊടുക്കുന്നതിപ്പ അങ്ങനെയല്ലല്ലോ മൊബൈൽ ഫോണുണ്ടെങ്കിൽ മാത് ത്രവല്ലേ അവരാഹാരം വരെ കഴിക്കൂ അതുകൊണ്ടത് ഒരു മോശ് ശമായതാണ് എന്ന് ന്നാണ് എൻ്റെ ഒരു അഭിപ്രായം
അതെ തീർച്ചയായും അത് കണക്കതന്നെ ഈ പ്രശ്നം ഒഴിവാക്കാൻ വിദ്യാർത്ഥികളെന്തൊക്കെ ചെയ്യണവല്ലേ ഉം കുട്ടികളെന്തക്ക ച് ചെയ്യണംന്നൊള്ളതിലെന്താ ഒരു ഒരു അഭിപ്രായല്ലേ കാഴ്ചപ്പാട്
ഉം ദിവസേന മൊബൈല് യൂസെയ്യത്തിന് പരിധി ഒരു നിശ്ചിത സമയം വെച്ചിട്ടാണെങ്കി കൊറച്ചൂടെ നല്ലതായിരിക്കും ചാ പഠന സമയത്ത് മൊബൈൽ മാറ്റ് റ്റി വെക്കണം നം നമ്മക്ക് തന്നെ ചെ നമ്മക്ക് തന്നെ സ്വയം തോന്നണം ഇപ്പയെന്താ പറയാ ഇപ്പൊ ഒര് എട്ട് മണി തൊട്ട് പതിന് നൊന്ന് മണി വരെ നമ്മള് പഠിക്കാനിരിക്കിയാണെങ്കിലങ്ങനെ തന്നെയങ്ങ് പഠിക്കാനിരിക്കണം എടയ്ക്ക് സമയം നോക്കികയോ അങ്ങനെ അതിന്റെ ആവിശ്യ ഇല്ല ആഹ് എന്നിട്ട് ഒഴിവു സമയങ്ങളിൽ പുസ്തകം വായിക്കുകയോ കായിക വിനോദങ്ങൾ പങ്കെടുക്ക് ക്കിയോ ചെയ്യാ നമ്മക്ക് ഫോണില് മാത്ര ആവാത് തെ ശരീരത്തിനൊരു വ്യായാമവും കൂടിയാവു അപ്പോ പിന്നെ അഹ് വായിക്കുന്നതിനോടൊപ്പ അറിവ് വർദ്ധിക്കുകയും ചെയ്യ
അതെ അതെ അതുപോലെ തന്നെ മാതാപിതാക്കളെന്തെയ്യണം അപോലെ മാതാപിതാക്കള് ഈ കുട്ടികൾടെ ഈ ഒരു അഹ് സ്വഭാവത്തില് അവർടെ പങ്കെന്താന്നൊന്ന് വ്യക്തവാക്കാവോ? അല്ലേ അവരെങ്ങനെ പ്രവർത്തിക്കണം ന്നങ്ങനെയെന്തെങ്കിലും?
മാതാപിതാക്കളിപ്പോ ഒട്ടു മിക്ക്യ മാതാപിതാക്കളും ജോലി അങ്ങനുള്ള തിരക്കിലല്ലേ? അപ്പവര് അവര്ടേതായ ഒരു കുട്ടിക്ക് ഫോണ് വേടിച്ച് കൊടുത്തിട്ട് അവര് അങ്ങനങ്ങ് പോവും ഓഹ് കുട്ടികളോട് സംസാരിക്കണം. അവരുമായി കൊറച്ച് നേരം സമയം ഉം കണ്ടെത്തണം. മൊബൈലുപയോഗം നിരീക്ഷിക്കണം. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടു നല്ല മാതൃക കാണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണം കുടുംബമായി ഒരുമി ച്ച് സമയം ചെലവഴിക്കുകയും വേണം
അതേ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അധ്യാപകര്ടെ പങ്കും വളരെ വെ ആഹ് വിലപ്പെട്ടതാണ്. അതിനെപ്പറ്റിയെന്താ പറയാള്ള
തീർച്ചയായിട്ടും. അദ്ധ്യാപകർക്കിതില് നല്ല രീതിക്ക് പങ്കുണ്ട്. വിദ്യാർത്ഥികളിൽ ഡിജിറ്റൽ ബോധവൽക്കരണം നടത്തണം. ആഹ് മൊബൈൽ ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അവരെ മനസ്സിലാക്കിയെടുക്കുന്നത് പഠനത്തിനും എന്താ സാങ്കേതിക വിദ്യയെങ്ങനെ ശരാശ് ശരി ഉപയോഗിക്കണം എന്നൊക്കെ പഠിപ്പിക്കുകയും വേണം. ആഹ് അധ്യാപ അധ്യാപകർക്കും ഇതില് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
അതെയതെ ശര്യാണ്. അധ്യാപകരും സുഹൃത്തുക്ക എല്ലാവരും അല്ലേ? ഇപ്പ നമ്മളിപ്പോ മൊബൈൽ ഫോണില് നല്ല വശങ്ങളും ഒണ്ട്. അല്ലേ? പണ് ഇപ്പ അത് പറയാണെങ്കില് ഉം പഠനത്തിനും ആശയവിനിമയത്തിനും
നമ്മളുപയോഗിക്കുന്നത് പോലെയാണതിൻ്റെ നല്ല വഷവും ചീത്തവശവും അല്ലേ? തീർച്ചയായിട്ടും അങ്ങന തന്നെയാണ്.
അതെ അതെ. പഠനത്തിനും ആശയവിനിമയത്തിനും വിവരശേഖരത്തിനും അടിയന്തര സാഹചര്യങ്ങൾ സഹായം ലഭിക്കാനും വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ ഫോൺ വളരെ ഉപകാരപ്രദവാണ്. പക്ഷേ അത് ആഹ് പക്ഷേ അത് നല്ല രീതിയിൽ ഉപയോഗ്ക്കാൻ നമ്മൾ എല്ലാരേയും പ്രേരി-
എന്താ പറയാ നമ്മൾ ഒന്നിനോടും ഒരു എന്താ അഡിക് ക്റ്റായി പോവാതിരിക്കാ. അതെ അടിമപ്പെടാതിരിക്കാ. തീർച്ചയായിട്ടും ഇപ്പോ അതില്ലാതെ പറ്റത്തില്ല. കുഞ്ഞു കുട്ടികളുടെ കാര്യം തന്നെ. ഇപ്പോ ചെറിയ കുട്ടികൾ വരെ അങ്ങനല്ലേ അടിമപ്പെട്
അതെയതെ
ഈ അടുത്തിടയ്ക്ക് ഒരു ന്യൂ സ് വാർത്തയിലുണ്ടായിരുന്നല്ലോ ഫോണ് കൊടുക്കാത്തതിന് കുട്ടി ജീവനൊടുക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ
അതെയതെ ഞാനും കണ്ടിരുന്നു. അതെ എന്തായാലും ഇനിയുള്ള തലമു-
അതൊക്കെ മാതാ അതും മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെടുന്നതല്ലേ? ആഹ് അവര് ശ്രദ്ധിക്കണം
അതെയതെ ഇനി എന്തായാലും അടുത്ത തലമുറ നന്നായി എന്താ? മൊബൈൽ ഫോൺ എല്ലാ കാര്യങ്ങളും നന്നായി ഉപയോഗിച്ച് ഒരു കൊഴപ്പവും ഇല്ലാതെ നല്ല രീതിയില് മുന്നോട്ട് ജീവിക്കട്ടേന്ന് നമുക്ക് ആശംസിക്കാം. അപ്പ എന്തായാലും താങ്കൾ ഇത്രയും നല്ല വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി നൽകിയതിന് വളരെയധികം നന്ദിയൊണ്ട്.
ഓഹ് തീർച്ചയായിട്ടും. എനിക്കും വളരെ സന്തോഷമുണ്ട്.
നന്ദി